ഹലോ ആഹ് അ ഭയങ്കര റേഞ്ചിന്റെ പ്രശ്നാണേ മഴ ആണേ ഭയങ്കര മഴ ഏതാ
എനിക്കത് വിയർ തന്നെ അല്ല ഇവിടെ ബി എസ് എൻ എൽ ഇവടെ തീരെ കിട്ട്ണ്യാ ൻ്റെ ഉപ്പ ഇന്നലെ മിണ്ടിയാ പട്ട് ഈ കഴിഞ്ഞ പ്രാവശിക്കെ വി എസ് എൽ എത്തുന്നതാണ് അത് എട്ത്തതൊക്കെ നല്ല ഇഹ് നെറ്റ് കിട്ടും നെറ്റ് എത്ര എമൗണ്ട് കൊറവാണ് കേറ്റാനൊന്നക്ക പറഞ്ഞതാണ് ആഹ് ബി എസ് എൻ എൽ തീരെ കിട്ടണില്ല
ആഹ് അത് ഞങ്ങളോട കിട്ടൂല ഇവടെ പിന്നേം കിട്ടും
ആഹ് കിട്ടണേ ഇല്ല വേറെ കിട്ട് കിട്ടൂല ഏ കിട്ടാത്ത കൊറേ എമൗണ്ട് കൊറവായിട്ടും കാര്യ ഇല്ല
അത് തന്നെ ഞങ്ങളോടെ അത് തീരേ കിട്ടൂല
ഇല്ല്യല്ലേ ആഹ് അങ്ങനെ ഒരുമ ഉണ്ടായിട്ടും കാര്യല്ല്യല്ലോ നമ്മുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റാതെ
ഉം രാവിലെ എന്താച്ചാല് തെരക്കിലാണ് ഇമ്മ തിരുമ്പ് ഇണ്ട് രാവിലെ ഇവ്ടെ മിഷീൻ ഉണ്ടാവണ്ട് ഇപ്പ ഇങ്ങന നാ ഇപ്പ വന്നില്ലാതു നാത്തുന്ന പറയും
രാവിലെ
എത്താണ് ഇമ്മാ ഇവിടെ രാവിലെ തന്നെ തിരുമ്പണത് ഇങ്ങള് അറിയും അപ്പൊ ഹസ്ബൻ്റ് അറിയും ആ ഇത് ഇന്ന്പ്പ നേരം വൈകിയതാണ് ഇതിലേറെ നേരത്തെ പോയി തീരുമ്പും പറിം
നേരത്തേ ഉം ആവും ആവും ആഹ് കൊറേ തിര് മ്പാനുണ്ട് എല്ലാര്തും കൂടെ ഒരാളാ തിര്മ്പാ
വൈകുനേരം വരെ ആയാലും
ഏഹ്
അ ഏഹ്
ചായ അവർക്ക് കൊടുത്താരുന്ന
ആഹ് ആ ഓൾക്ക് കൊട്ത്ത്ക്ക്ണ് മോൾപ്പ മദ്രസ വിട്ട് വന്ന്ക്ക്ണ് അപ്പൊ ചായ കൊടുക്കാൻ വേണ്ടിട്ട് ചോദിക്ക ഫോണ് മേ കളിച്ച്ണ
ഉം
വേറെ പണി ഒന്നുല്ല നന്നണ്ടത് ഏഹ
ആഹ് ഇന്ന് ക്ലാസ് ഇല്ലാത്തോണ്ട് പിന്നെ അങ്ങനത്തെ സ്കൂള് പോണ ആ ടൈ ആ
ഉം ഇല്ല ഇല്ല അയ്നില്ല ഏ
ഉം ഉം
പിന്നെന്താ ആ സ്കൂള് പോവോളും തിരക്കല്ലേ പത്ത് മണി ഒമ്പതരാ ഇറങ്ങോലം തരക്കെന്നെ ഒരാൾക്ക് എട്ടണിക്ക് ഒരാൾക്ക് ഒമ്പണിക്ക്
അപ്പൊ ഒരു ആരില ഒരു അങ്കംവട്ടാണ്
അഹ് അന്നിട്ട് കഴിഞ്ഞിട്ട്ണ്ട് ഒരു കിട്ത്തം കിട്ക്കാണ് എനിക്ക്
ഉം ഹാ ഇവിടെ ഇമ്മി ഞാനും ഒപ്പം കൂടെ രണ്ട ആമ്പിള്ളോര ഉണ്ട് പറഞ്ഞേക്കൂലേ
ആഹ് അൻക്കണ്ടു രണ്ട് ആൺ കുട്ടിളാ
ആഹ് രണ്ടാകുട്ടികളാണേ ഭയങ്കര പിത്തന കൊള്ളിളാ ഒന്നും പറഞ്ഞനുസരിച്ചുല്ലേ
ആഹ് ഇങ്ങോട്ട് പറഞ്ഞ് കേക്കേണ്ടി വരും
ഔ അതന്നെ അഹ് കുളിക്കാൻ പറ ന്നാലും ഒരു അര മണിക്കൂർ നമ്മള ഒച്ചപ്പാടുണ്ടാക്കണം എണീക്കാനും അങ്ങനെന്നെ
ഇത് ആക്കി കൊടുക്കാന ബസ് വരുന്ന സ്കൂൾ ആവുമ്പോ
ഉം ഓട്ടോ വര്ല്ലാന്ന് ഉം അതന്നെ
ഇതോട്ട ണ്ടായതൊണ്ട് കെഴപ്പല്ല്യ ഏഹ്
ഉം വണ്ടിലാഉമ്പോ അ ടൈമിലെന്നെ അവിടെ മാറ്റിക്കണല്ലോ എഹ് കുട്ട്യേക്ക് നമ്മളത്രി വേജാറില്ലേ ഞമ്മക്ക് ആ ടൈം ആവുമ്പ ടൈമേനു ഉം ആ ടൈം ആയാ അരറിം
താക്കി ടെ അങ്ങട്ടും ഇങ്ങട്ടും ഓടി ഓടി തളരും
ആഹ് അപ്പൊ ഓൽ പറിം ഇഞ്ഞുംണ്ട് അഞ്ച് മിൻറ്റ് ഇമ്മചേ അറിം
ആഹ് ഓല്ക് അഞ്ചിൻറ്റ് വരുമ്പോ ഒരു അരമണിക്കൂറിതായി
ഇന്നോടറിം മദ്രസ് പോവുമ്പളൊക്കെ ങ്ങനെ വൈകുന്നേരം മദ്രസ് ണ്ടാവുമ്പോ ആഹ് ഇപ്പോ ആഹ് വൈകുന്നേരാണ് രാത്രി മദ്രസ് ഉം
അപ്പൊ ആ ടൈമിലട് പോവു അഹ് വരെ വായി നോക്കിത്ർക്കും കളിച്ചം കളിച്ചോക്ത്ർക്കേ ൻട്ടാ ടൈമട് ആവുമ്പോ കുളിച്ചലും മാ ച്ചലൊക്കെ പാടെ ഓപ്പയ്ക്കാരം നിസ്കാരം തന്നെ അപ്പൊക്കെ പാട ഒരു കഥന്നെയ്ക്ക
എഹ് ഇപ്പയും പരിം മക്കൾ കൊർച്ക വലുതായിക്ക്ണ്ചിട്ടും ന്നില്ല
അതന്നെയ വലുതായ്ന് ഇപ്പോ എല്ലാരും പറിം അൻക് ചെറിയ മക്കളൊന്നല്ലേ വലുതായ്ണല്ലോ പറിം പ്പ വല്യ കുട്ടളീം അതേ മാതിരി നോക്കണം ഓല് ഓലെ കാര്യം ചെയ്യൂല്ല ടൈടേബിൾ ഞാൻ എട്ത്തക്കണം
മ്മച്ചെട്ത്തൊക്കെല്ലോന്നറേല് ഞാൻടുത്തക്കൂല രാവിലെ ഞാൻടുത്തക്കൂലട്ടൊ ഇന്ന് രാത്രിട് ത്തച്ച്ട്ട്ല്ലെങ്കി രാവിലെ ഞാൻ ഇടുത്തക്കൂല ങ്ങൾ എങ്ങനെ പറഞ്ഞാലും ങ്ങള് ഇടുത്തക്കുന്ന് ആഹ് ഏഹ്
പിന്നെഅറിഞ്ഞാല് ഇവ ഗർഭിണിയാണേ ഒന്നും കഴിയൂല്ലേ
ഏത്രായി എഹ് അസുഖണ്ടാ ഏഹ് അഹ് ആഹ് അന്ന് രാത്രി ന്നെ ചെയ്തോണ്ട് ഇന്റേന്ന് കുളിച്ചാൻ പോഉമ്പോ മ്മച്ചീ മുണ്ട് അർഞ് വിളിക്കു ആ
എല്ലാം അങ്ങട്ട് എടുതൊട്ക്കണം
അള്ളാഹ് മക്കള ഒരു ഭാത്ത് എത്തി കിട്ടോളൂ കൊർച് പണിന്നെണ് അറ്യ
ഉം ഇതില് എന്താ ഫോണില് ഡബിൾ ആയിട്ട് കേക്കങ്ങനെ
അഎന്താ ഏക്കോര്ത്തണ്ടാ
അതെ എക്കോ സൗണ്ട റേൻജ് ന്റെ പ്രശ്നേകാരം ഉം ഉം അതേയ്ക്കാരം ഇപ്പം മഴ കുറച്ച്കുറവുണ്ട്ലേ
ഇപ്പന്നണ്ട് തുറക്ക്നൊള്ളു പോൽതന്നെ എല്ലോടത്തുക്കെ ഒരേ പോൽ തന്നെണല്ലേ
ഉം
പിന്നെ കൂട്ടാൻ വെക്കാ കിട്ടിയപ്പോ കൊട്ന്നാ
കൂട്ടാനൊക്കെ ആ നേരത്ത് മീന് ഇവിടെ വണ്ടി വരേ മീൻ വണ്ടി വരും ഉം ഇപ്പയിന് മീനൊന്നു നല്ല കിട്ടാനില്ല
നല്ല വെലിം കൊടുക്കണം രസൊണ്ടാവൂല
ആഹ് രസ്സൊ ഉണ്ടാവുല്ല
എർചി രസല്ല ഒരു മീനു രസല്ല അടുത്ത കപ്പ ഉണ്ടാക്കി മടുത്ത് കൂട്ടി മടുത്ത് പറഞ്ഞാരി
അച്ചക്കുറിയും പച്ചക്കറി അങ്ങന തന്നെ ഒന്നോണ്ടൊരു ഒരു പിന്ന ഉം ഇവിടെ എല്ലരും പിന്നെ മീൻകൂട്ടി ഞാൻ ഇൻക്ക് ഉം ബള് കാണിച്ചീല ഇനി ഒരു മാസം കയിഞ്ഞിട്ട് ചെല്ലാൻ പർഞ്ഞു
ആഹ് ശെ
സ്കാനിങ്ങിനെ
ഏഹ്
ഇപ്പ ഇങ്ങനെപ്പ പേടിയാണ് കാണിക്കാനും പേടിയാണ് ഓരോ ഹോസ്പിറ്റലില് ഓരോ കേസു ആയി ത്ത് മെഡിക്കൽ കോളേജിലൊക്കെ ഓരോ വാർതേൽ കണ്ടി
മെഡിക്ക കോളേജിലാ കാണിക്ക്ണ്
ന്നിത്ത് ഉം മഞ്ചേരി മെഡിക്കൽ കോളേജില് മറ്റോടത്ത ഓടൊക്കെ പോണം
ആയി ശേരി
ഉം ഉം തീരുമാനിച്ചീല്ല എവിടെങ്കിലും ഏതാത് ആമ്പ്പത്രിലാണ് മറ്റ് മെഡിക്കൽ കോളേജിലാണ്
രണ്ടണം നോർമൽ പ്രസവല്ലേനോ
ഡെലിവറിയാ മറ്റേ ആക് സിസേറിയനാ
ഏഹ്
അതുകൊണ്ടാണ് പ്രശ്നേ ഓപ്പറേഷത്തിന് നല്ല പൈസ അപ്പ ഇൻഷൂറൊക്കെ എന്റെ തന്നെ പകുതി കൊടു കണ
കൊട്ക്കണാ
ഉം
നാളെ കി
പ്രൈവറ്റ് ആയാ ഒന്നും അറിയണ്ടേ പ്രൈവറ്റ് ആവുമ്പോ ഒന്നു ആള് നോക്കണ്ട ഒന്നു അമ്മള് അറിയണ്ട
പ്രസവത്തിന് ആളെ കി പ്രസവത്തിന് ആളെ കിട്ടിയാ
ഇല്ല്യേ ആരെയും നോക്കീട്ടില്ല
ഉം ആഹ് സമയണ്ട്
ഇവിടെയ്ന് ഉമ്മന്നെ നോക്കുമ്പറി
ഏഹ്
ഞാ പറഞ്ഞ് ഇന്റൊട്ക്ക് പോവാണ്റഞ്ഞി ഏഹ് അത് പറ്റൂല്ല ഇമ്പടെന്നെ നിക്കണ ഇപ്പ അയക്കൂല്ല ഇജണ്ട് പോവല്ലേ ന്നൊക്കെ പറയു
ഏഹ് പിന്നെ മക്കക്ക് സ്കൂളു മദ്രസൊക്കെ പിള്ളേരെ കൊണ്ട് അങ്ങട്ട് പോയാലും നടക്കൂല ആഹ്
ആഹ് അതന്നെ പറഞ്ഞേ പിന്നെ ഇവരെ കുറച്ച് മെക്കാ കുറച്ച് പണിഞ്ഞേ
ആഹ് മാപ്പ്ള നമ്മള് ഇല്ലാണ്ട് കേട്ടാ ഇല്ലാതാവുമ്പോ ഉം ഉം
പിന്നെ പഠിപ്പൊക്കെ ആകാ ഇതാവും കിട്ടമ്പോള്
പിന്നെ എന്താ
പഠിപ്പിക്കാനാണ് ഭയങ്കര പണി ഈ കുട്ടിയാളെ കിട്ടൂലേയ് ഓലെ എത്രന്ന് വിളി വിളിക്കണോ പഠിപ്പിക്കാൻ വരാൻ പറഞ്ഞാല് ന്നാ കേക്കൂല ഇപ്പെന്നും ഡയറി ചെയ്താണ്ട് ഡെയിലി ഡയറിയ്യും പിന്നെ സ്കൂളാന്ന് തൊറന്നിട്ടല്ലോ പണിം കൊരിആയിട്ട് മഴാണ്ട് തുടങ്ങിയാ പിന്നത
അസുഖം കൊറച്ചു മുന്ന്തന്നെണ്ടാവും
ഇപ്പൊ ഒരാഴ്ചായിട്ടെന്നെ സ് സ്കൂള് പോയിട്ടന്നെ ആഹ് അതന്നെ സ്കൂള് പോയാൽ തന്നെ ടീച്ചർമാര് ഒരാഴ്ച ആവുലേ വരാൻ പനി ണ്ടായിട്ടെയ് ടീച്ചർമാർക്ക് പനിയാണ്
വല്ലാത്തൊരു പനിയാണ്
ഉം ഉം
ഇപ്പഴത്തെ പനി ഉണ്ടായിന് മാർണില്ല കയ്യ് നല്ല ക്ഷീണം
ഉം പിന്നെ ശിഖല്ല ഇപെലോട്ത്തുംല്ലെ ശി
എന്തൊക്കേ അസുഖണ് ഷിഖല്ലിം മറ്റേതും മറിച്ചതും ഒക്കെ ഉണ്ട്
ഉം
പിന്നെ എന്തെ
അപ്പൊ കുട്ടിയാളെ നല്ല വൃത്തിയില് നോക്കണ്ടിവരും
എന്തർത്താനം ആഹ്
കുട്ടിയാക്കെവ്ടെ വൃത്തി കുട്ടിയാള് ചേൽലും ചളി ലും
കൊറെ പറിം മഴ കൊള്ളരുത് കൊറേ പറിം കളിക്കാൻ പോര്ത് ചളിലെന്നെ ഓര് കളിക്ക
ആഹ്
അമ്മള് പറഞ്ഞിട്ടൊന്നും കാര്യല്ല ഇപ്പൊ മക്കള് ഇങ്ങട്ട് പഠിപിക്ക്ണ കാലാ
പിന്നെ എന്തെ ഒട്ക്കേൻ യാത്ര ഒട്ക്കേൻ പോയിന്യോ ഇപ്പട്ത്ത്
ഇപ്പ അടുത്ത് വയനാട് ഒന്ന് പോയത് ഉം അപ്പൊ കുട്ടികളൊക്കെ ഇണ്ടാവുമ്പേ
ആഹ് ആഹ് വണ്ടി ഒക്കെ അഹ് ആഹ് ആഹ്
ഇല്ലാതെ നടക്കൂല
ആഹ്
അതാ പ്രശ്നം ന്നാ ശരിട്ടോ ന്നാ അയിക്കോട്ടെ